ഹലോ ഹലോ ഹലോ കേക്കണില്ല? ആഹ് കേക്കണില്ലേ?
ആഹ് കേക്ണ്ടോ?
ആഹ് ഇപ്പൊ കേക്കാണ്ട് ഇത്ര നേരം കേട്ടില്ല
അതെല്ലേ
ഏ ആഹ് പണി കൊർഞ്ഞി ഉച്ചമ്പാമ്മത്തെ ചോറിണല് കഴിഞ്ഞു അണ്ട് ഇരിക്യാ ഉം കഴിക്കില് കഴിഞ്ഞോ?
ആഹ് കഴിക്കലകെ കഴിഞ്ഞു അപ്പൊ കുട്ടി ആഹ കഴിഞ്ഞു കഴിഞ്ഞു കുട്ടിയോൾ ഒറങ്ങയിരുന്നോ രണ്ടാളും പന്ത്രണ്ട് മണിക്ക് ഒറങ്ങി രണ്ടാളും ഒപ്പം നീറ്റു
ഏഹ് അവപ്പോ നീറ്റോ ഇന്നപ്പോ കോളിങ്ങൊന്നും നടന്നിട്ടില്ല ഇല്ലെങ്കി ഫ്രണ്ട്സളൊക്കെ വിളിക്കുന്നതായിരുന്നു. ഇപ്പ അങ്ങനെ കാര്യയിട്ടോന്നും നടന്നില്ല ഇന്നിപ്പോ സ്കൂളും ഇല്ലല്ലോ?
ആഹ് ഞാൻ എന്തിന വിളിച്ചച്ചാലേ അന്ന് ഞാനെ മിഷേൻ മേടിച്ചച്ച് പറഞ്ഞില്ലേമ്മ തുന്നൽ മെഷൈൻ അതിന് എത്ര രൂപായി?
അത് പത്ത് കൈ
പത്തിന്റെ അടുത്തുണ്ട് നല് മോട്ടറൊക്കെ പാടയൂ അല്ലേ?
ഏയ് മോട്ടറല്ല സാധാ മെഷീനാ ഉ ആഹ് ആദ്യൊക്കെ മെഷീനൊക്കെ നാല് അ നാലായിരം അയ്യായിരത്തിന്റെ ഉള്ളിലൊക്കെ കിട്ടിയിരുന്നു. ആഹ് ആഹ് പത്തൊക്കായി ഞാനും ആദ്യം മെഷീൻ വാങ്ങിയ നാലും ചില്ലറൊക്കേർന്നു ഏ ആഹ് ഇപ്പ നല്ല റൈറ്റൊക്കെണ്ട് ഉം റൈറ്റൊ അതെ ഇയാള് പഠിച്ചോ താ തയ്യല്
ആഹ് തയ്യലിന് ഇപ്പൊ പഠിച്ചു ആഹ് ഇപ്പൊ കൊറച്ച് പഠിച്ചു പിന്നെ ഫോണില് നോക്കീട്ടും കൊറച്ച് ക്ലാസ്സിന് പോയി അങ്ങനെയൊക്കെ ജാക്കേറ്റും ചുരിദാറും കുട്ടികളുടിം പഠിച്ചു അപ്പെന്നൊരു മിഷീൻ മേടിച്ചു കഴിഞ്ഞാ
ആഹ് നമ്മുടെയൊക്കെ എന്താറിയാ നമ്മുക്ക് അടിക്കാലോ പൊറത്ത് കൊടുക്കണ്ടല്ലോ എന്തായാലും
ആഹ് പൊറത്ത് കൊടുക്കണ്ടല്ലോ അതെന്നെ വിചാരിക്ക്ണേ നല്ല പൈസേണ് പൊറത്തേ
ആഹ് നാപത് അമ്പതൊക്കെ വരുന്നുണ്ട് നെയ്റ്റിയൊക്കെ ഷൈപ്പാക്കാനൊക്കെ അവര് ഉം ഉം ഇപ്പെല്ലാ വീട്ടിലും ഇണ് തുന്നൽ മിഷീന് ഇല്ലാത്ത വീടുകളില്ല ആഹ് അടിക്കാനും അറിയാത്ത ആൾകാര് എങ്ങനെയെങ്കിലൊക്കെ അടിക്കും അങ്ങനൊക്കെ
മൊതലാണല്ലോ
ഉം കടയിലൊക്കെ ഇങ്ങക്ക് നല്ല ചാർജും ഒക്കെയാണ് ആഹ് ഇപ്പോ ഫോണിലെന്നെ അടിച്ചാ അറിയാ ഏതൊക്കെ മോഡല് വേണന്നൊക്കെ ഒക്കെ ഇണ്ടാകും ഫോണിലൊക്കെ ഉം ഞാനത് പറഞ്ഞാ ജാക്കറ്റ് ആഹ് ജാക്കറ്റും ചുരിദാറും ഒന്നു കൂടി പഠിക്കണം ന്ന്ണ്ടായിരുന്നു ഇനിയിപ്പോ എന്തായാലും ചെറിയ കുട്ട കുട്ടി ആയതോണ്ട് ഇപ്പം പൊറത്തക്ക് പോവാൻ പറ്റില്ല ഇപ്പൊ ഫോണില് ഇങ്ങനെ നോക്കിട്ട് വേ അയിനെന്നെ നമ്മള് സമയം കണ്ടുപിടിക്കണം അല്ലാണ്ടൊന്നും നടക്കില്ല ഉം അങ്ങനെക്കായിട്ട് മഴയുണ്ടന്ന് ഏയ് സമ്മയ്ക്കൂല അതല്ലേ ഇവിടെ മഴയുണ്ട് ട്ടോ ഉം ഇവിടിണ്ട് മഴ ആഹ് മഴയിണ്ട് തുണികളൊണങ്ങാനാണ് ആകെ ഭ്രാന്താക്ണെ
ആഹ് അതെന്നെയാണ്
ആഹ് പിന്നെ വെയില് ലേശം ആഹ് വെയിൽ വന്നിട്ട്ണ്ടെകി ഞമ്മൾ തുണി പൊറത്ത്ക്ക് ഇട്ടാ അപ്പം മഴ മൂടല് വരും ഏഹ് അപ്പം പിന്നെ അയിന്റെ പിന്നാലെന്നെ നിക്കണം ആഹ് അയിന്റെ പിന്നാലെ നിക്കുംവാണം ഉം തഴിക്ക ഉം ചൂടാകുമ്പോ എൽ ചൂടാകുമ്പെ എല്ലാരും ചൂടിനെ കുറ്റം പറിയേരുന്നു. ഇപ്പം അൻ ഇപ്പം മഴയാകുമ്പോ നല്ല ത് ഉം ഉം തുണി ഒണങ്ങ്ണില്ല തുണി ഒണങ്ങ്ണില്ല അതോ കുട്ട്യളെ സ്കൂൾക്ക് വിട്ണ നേ ഒരു മഴ തിരിച്ച് വര്ണ ആഹ് നേരത്തൊരു മഴ. അങ്ങനെയാവുമ്പളും ബുദ്ധിമുട്ടെന്നല്ലേ? ഉം ആഹ് ഒര്
മൂറ്റത്ത് കുടക്കെ മഴ ഇങ്ങനെ പെയ്യല്ലേ സാധാ മുറ്റാവുമ്പളൊക്കെ വഴ്ക്ക്ണ്ട് നല്ലോ
ഉം അതാ ഉം ആഹ് ഇബടെണ്ട് മിറ്റത്താ ആഹ് ഇബടിം അതെ അത്യാവശ്യം വഴുക്കലക്കെണ്ട് കുട്ട്യള് നട ക്കുമ്പളാ പേടി
ഇണ്ട്ല്ലേ കു ആഹ് അതാണ് നമ്മളന്നെ നടക്കുമ്പോ വഴിക്ക്ണു കുട്ടോളെ പറഞ്ഞിട്ട് കാര്യല്ല നമ്മളന്നെ നടക്കുമ്പളേ വഴ്ക്ക നോക്കി നട്ന്ന്ട്ട് ആഹ് പക്ഷെ അവര് വീഴുമ്പോ നമ്മള് പിന്നെ ചി ത്ത പറയാന്ന് മാത്രം
ഉം ഉം ആതേ
നട്ന്ന്ട്ട് പർഞ്ഞ്ട്ടെ
ആഹ് ആഹ് ചീത്താറിയ അഹ് ശരിയാണ് വല്യ വീഴാനൊക്കെ എളുപ്പ അയാലാണ് ബുദ്ധിമുട്ടേ ഉം കുട്ട്യളോ.
അതാണ് ആഹ്
ഉം വേറെ എന്തൊക്കെയാ?
ഇങ്ങനെ പോണ് അത് മേടിക്കാൻ വെച്ചിട്ട് പ്പം അടിക്കാൻ സൗകര്യ ആയ
ആഹ് ആഹ് ആഹ് അവടെ അട്ത്ത്ണ്ടാവോ കടിണ്ടോ? കടിണ്ടോ എട്ത്ത്?
എന്താ ഏതാ ഏഹ് പൈസട ഒന്നും ചോദിച്ചിട്ടില്ല.
അതെല്ലെ ചെലവര് റെഡി പൈസ കൊടുക്കാണെങ്കിൽ ചെൽപ്പോ കമ്മി ആക്കി തരുക്കെ ചെയ്യും. ഏഹ് പിന്നേം പിന്നെ അടവ്ന് ആഹ് പിന്നല്ലെങ്കി അടവ്നൊക്കെ ഇട്ണ്ട അടവിനെ പർഞ്ഞാ മാസ അടവൊന്നും ആരും തര്ല ആഴ്ചടവന്നെ തരുള്ളൂ ഏഹ് പിന്നെ ഈ പഞ്ചായ ത്ത് കളിലക്കെ ഇണ്ടാകല്ലോ സ്വയം തൊഴിലിന്റെക്കെ അയിലക്കെ മെഷിൻ കൊടുക്കാറുണ്ട്. ഏഹ് പക്ഷെ നമ്മള് പ്രൂഫും കാര്യങ്ങളൊക്കെ കാണിക്കണം തോന്നൂട്ടോ.
മാസ അടവ് ലേ ആഹ് ആഹ് അങ്ങനെ പഞ്ചായ ത്തിലെക്കെ കിട്ട്ണ്ടല്ലോ ആഹ് പഞ്ചായത്തിലക്കെ കിട്ട്ണ്ടാവും. ചെൽപ്പം ഇവടെക്കെ ഇണ്ട് ട്ടോ ആഹ് ഇവടക്കെ ഇണ്ട്ട്ടോ. ആഹ് പഞ്ചായത്തില് ഈ സ്വയം തൊഴില് പർഞ്ഞി ട്ട് ഉള്ളത് പക്ഷെ അയിൽ നമ്മുടെ എല്ലാ പ്രൂഫുകളും കൊടുക്കണം. എന്താ വരുമാനത്തിന്റെ ആഹ് ജാതി അതല്ലേ ആഹ് ആഹ് അങ്ങനെക്കണ്ട് പ ആഹ് പഞ്ചായത്ത്ന്ന് വാങ്ങുമ്പോ അങ്ങനെക്കെ ണ്ട് കാരണം നമുക്ക് ഫ്രീ ആയിട്ടാണല്ലോ തരുന്നത്. ഏഹ് ആഹ് ആങ്ങനെ കൊടുക്കണ്ടേരു ആഹ് ആഹ് കൊടുക്കണം കൊടുക്കണം
ഇവിടുത്തെ പഞ്ചായത്തിലൊന്നും അങ്ങനത്തെന്നും കേട്ടിട്ടില്ല ഇതുവരെ കേട്ടിട്ടില്ല
അതല്ലേ ആഹ് ആഹ് അങ്ങനെ ഞാൻന്റെ ഇവിടെ ഹസ്ബൻറിന്റെ ഭാഗത്തുള്ള പഞ്ചായത്തിലുണ്ട് ഞങ്ങളടെ നാലുള്ള പഞ്ചായത്തിലൊക്കെ ഉണ്ടവിടെ ട്ടൊ അയിന് ങ്ങക്ക് നല്ലത് അയ്ന്റെ പിന്നാലെ നട ക്നാട്ട് നല്ലത് റെഡി പൈസ കൊടുത്തിട്ട് അടവിന് വാങ്ങന്നെ നല്ലത് ആഹ് അതാവുമ്പോ കൊഴപ്പില്ല മോട്ടർ വെച്ചിട്ട് തയ്ച്ചിട്ടുണ്ടോ തിന് മുമ്പൊക്കെ
ഇല്ല മോട്ടർ വെച്ച് തയ്ച്ചിട്ടില്ല
ആനല്ലേ ആഹ്
കൂടക്ക നോക്കുമ്പോ ങ്ങനെ കുഴപ്പില്ല തോന്നാണ് എളുപ്പണ്ട്ന്നൊക്കെ തോന്നാ
ത്രമ്പ കൊഴപ്പന്നുല്ല കാല് ജസ്റ്റ്ങ്ങനെ വെച്ചൊടുത്താ മാത്രം മതിന്ന് ആഹ് അത്രന്നെ ഉള്ളു പിന്നെ കുട്ടിളെ ആഹ് കുട്ട്യൾടെ കാര്യം പിന്നെ ബില്ലിന്റെ കാര്യം അതുപോലെ എന്താണെന്ന് ഒരു ഐഡിയ ഉണ്ടാകില്ല അത്രത് മേൽന നമ്മള ഇങ്ങനെ എപ്പഴൊന്നും അടിക്കണൊന്നുംല്ലല്ലോ വല്ലപ്പഴൊക്കെ അടിക്കുമ്പോ കുഴപ്പല്ല ഞാൻ മോട്ടർ വാങ്ങിട്ടില്ല മോട്ടർ എന്ത ആയിരത്തി അഞ്ഞൂറിന്റെ ഉള്ളിലൊക്കെ കി ട്ടും തോന്നു ഞാൻ വാങ്ങി ആഹ് ഞാൻ വാങ്ങയിട്ടില്ല കാരണ മോട്ടല അടിക്കാൻ പേടിയാണ് കാരണംന്നർഞ നമ്മളെ കാലും ശ്രദ്ധ കൊടുക്കണം കയ്യിന്റെ ഭാഗത്തും കൊടുക്കണ്ടേ അഥവാ മറ്റേ കാലില് കാലെടുക്കാനും മറന്ന കയ്ൽക്കൂടെ കേയറിയാലോ ഓർത്തെ ശ്രദ്ധ വണം നത്ര ഉം ഉം പിന്നെ നല്ലം എസ്പിരി ആഹ് നല്ല അടിച്ച് ശീലായവർക്ക് പിന്നെ കുഴ കുല്ല അവരിങ്ങനെ ബാലൻസ് ചെയ്ത്ങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് പോകരു ഞ അനൊക്കെ ആയിട്ട് വേറെ എന്തൊക്കെയാ
എന്തായാലും ഇപ്പൊ ഒന്ന് വേടിക്കാ വെച്ച
അതെ ഉം അപ്പൊ പഠിക്ക്ണ സമയ ത് എന്താ അവിട്ന്നെന്നെ തയ്ക്കുയിരിക്കും ല്ലേ പഠിക്കാൻ പോണവിടുന്ന് അതേലെ ആഹ് ആഹ് അങ്ങനെയൊക്കെ ആയിട്ട് വേറെന്താ
ത് നെന്നെന് കൊറച്ച് അടവിനാണ ങ്കിലു പറഞ്ഞ പോലെ അടവിനാകുമ്പോ കൊയ് പ്പല്ല്യല്ലോ പായ്ചക്കുള്ള അടവൊക്കെ ഉണ്ടാകുന്നു ഇരുന്നൂറ്റമ്പത് അങ്ങനെയൊക്കെ നൂറ് നൂറ്റമ്പത് രൂപ ചെൽപ്പോ ആഴ്ചയിലൊക്കെ കൊടുത്
ഉം പിന്നെ ഈ സാഫ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെണ്ട് ഏഹ് ഓരോ ആഹ് ഇവിടെക്കെ ഒരുവിധ സ്ഥലങ്ങള് ആഹ് ഇസാഫിലൊക്കെ ഫോണ് ടി വി വാഷിംമിഷേൻ അങ്ങനെള്ള സംഭങ്ങളൊക്കെ കൊടുക്കാറുണ്ട് ഏഹ് മെഷനൊക്കെണ്ടാകും ഉം പഷേ അത മാ ആഹ് അതെല്ലേ ആഹ് അതാ ആയ്ചെ പറയുമ്പോ ഒരു മുന്നൂറ് രുബാ നാനൂറിന്റെ ക്കുള്ളിലൊക്കെശരിക്കച വരൊള്ളൂ
. ആഹ അത്രൊക്കെ വരും, ഇനിയിപ്പോ രാത്രിരിക്കൊക്കെ- എന്താ ഫുഡ്?
രാത്രികൊക്കെ ചെിലപ്പം ഞാൻ- വെക്കണം കൊറച്ച ചോറ് കമ്മിണ്ട്.
അതെല്ലേ, ആഹ രണ്ട് നേരം ചോറ് വെക്കുവോ?
ആഹ് ചിലപ്പ് വെക്കും, മഴക്കാല- ആഹാ കൊണ്ട് ഒറ്റ ട്രിപ്പ്‌ വെക്കല്ലോ.
ആഹ ആാ എന്താ രാവിലെ.
മഴക്കാലക്കല്ലേ, ആഹ് രാവിലെ പലഹാരോക്കെ ഉണ്ടാക്കും.
അതല്ലെ ആഹാ ഇവിടെ പല- ഉണ്ടാക്കും, എന്താ അയിന് തന്നെ- ഒരു പണി തന്നെയ ആന്ന് രാവിലെ. പിന്നെ വൈകുന്നേരത്ത ആകും. അപ്പോളും അതെ കുട്ടികൾ, സ്കൂളട്ട് വരുമ്പോ ടൈമിലുണ്ട് അങ്ങനെ. അപ്പോ ഉച്ചക്ക് ഉറക്കൊ, ആ ഉച്ചക്ക് ഉറക്കൊന്നില്ലേ.
ഇല്ല, ഇല്ല, ഉച്ചയ്ക്ക് ഉറങ്ങണംന്നല്ല.
അതല്ലേ ഹാ ഓ, ഓറഞ്ഞ ശി - ചരിക്കും അതന്നെ ഉറങ്ങണം, ആ ടൈം. റകംവരും, ആഹ ഒന്നും നടക്കില്ല ആ സമയം കൊണ്ട്.
ഇപ്പം തന്നെ ഉണ്ടാവുള്ളൂ പറയുക.
ഉം ആ സമയം കൊണ്ട്- എന്തെങ്കിലും ചെയ്യാ- വിചാരിച്ചിരിക്കും.
ചെയ്യചരിക്കും അതന്നേ വിചാരിക്കാ.
ഞപ്പ പെട്ടെന്ന് നീക്കക്കും ചെയ്തു, അടിക്കാനുംള്ളത്-
ആഹാ...
അപ്പോ അടം ചെയ്യാന്ന കെരുതിട്ട് പ്ലാൻ ചെയ്തു പറഞ്ഞാ അന്ന ഒരു പരിപാടി നടക്കില്ല. ഹേ അതെതെ ഉം അവൻ പിന്നെ സ്കൂള് പോയി, ആഹാ അവൻ പിന്നെ- സ്കൂള പോയി വ കൊഴപ്പില്ല, ഇപ്പോ നാളീ ഉണ്ടല്ലോ ലീവല്ലേ. ഉം അപ്പോ അവന്- കുസ്കൂൾക്കൊരു വർക്ക്- കൊടുത്തിണ്ടാണ് അപ്പോ അത് ചെയ്യട്ടെ. നിങ്ങളെ വീട്ടിൽ അരുല്ലേ ഇയാൾ ഒറ്റയാ?
ആഹ് ആപ്പഴ ഞങ്ങളൊന്നല്ല.
ആണ് ല്ലേ ആഹാ പിന്നെ.
ന്റെ കാര്യങ്ങള് നോക്കി. നോക്കിയിക്കട്ടെ എന്നിട്ട് വിളിക്കാട്ടന്നെ ആഹ ശരി ഉം ആഹ ശരി.